ഹലോ
ആഹ് ഹലോ
ആഹ് കേക്കുന്നുണ്ടല്ലോ ആഹ് കേക്കുന്നു കേക്കുന്നു പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ
എന്ത് വിശേഷം ഇങ്ങനെയൊക്കെയങ്ങ് പോകുന്നു
ഉം യാത്രയൊക്കെ പോകാറുണ്ടോ
ആഹ്
ഈ അടുത്ത ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോയത് എവിടെ
അടുത്ത് അടുത്ത് നമ്മള് ഒരു ഇത്തങ്ങെ പോയ എവിടെ സ്ഥല പേരൊന്നും അങ്ങനെ ഓർക്കൊന്നും ഇല്ല ബീച്ചിലൊക്കെ പോയി
ആഹ് ബീച്ചില് നിങ്ങക്ക് അവിടെക്കെ ഇഷ്ടം പോലെ ബീച്ചൊക്കെ ഉണ്ടല്ലോല്ലേ
ആഹ് യാത്ര പോവാനിഷ്ട്ടാണോ
ഓ ഇഷ്ടമാണ് പോകാറുണ്ട്
ആഹ് വെക്കേഷൻ ഫുള്ള് യാത്രയഴിച്ച്
ഫുള്ള് അങ്ങ് ഫുള്ളില്ല ന്നാലും അത്യാവശ്യൊക്കെ പോവും നമുക്കിവിട്ത്തെ ഇഷ്ടംപോലെ ബീച്ചൊക്കെണ്ട് അടുത്ത് ഉം വർക്കല ബീച്ചക്കെ നമ്മക്ക്ടുത്താണ് ഉം കോവളം ആഹ് അടുത്തല്ല എന്നാലും കൊറച്ച് ദൂരവൊണ്ട് ഇഷ്ടംപോലെ ബീച്ച്കളുണ്ട് പോവും അ
ഇരിക്കുന്നോ എല്ലാവരും
ആഹ് വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുല്ല ഇപ്പൊ പനീടെ സീസണല്ലേ മഴയായപ്പഴേ ആഹ് എല്ലാടോങ് കൊ പുതിയ പുതിയ പനികള് ആഹ്
എന്തോ ഷിഗ ഷിഗാല്ലാന്നും പറഞ്ഞൊരു അത് കാണ
ആഹ് ഷിഗല്ലാന്നറഞ്ഞ പുതിയൊരു വൈറസ് പോലത്തൊരു സംഭവല്ലെ
അത്‌ വന്നാ വയറിളക്കോം ശർദിലുവൊക്കെ ആയിരിക്കും
ആഹ് ഞാനും കേട്ടാരുന്നു അയ്നെക്കുറിച്ച് എങ്ങനെയാവുന്ന് അറിയില്ല പിള്ളേർക്ക് പ്പൊന്നും പിടിച്ചില്ലെങ്കില് ബാഗ്യം
ഭാഗ്യം അതാ സ്കൂളിലൊക്കെ പോന്ന കൊച്ചു കൊ കൊച്ചു കൊച്ചങ്ങളൊണ്ടോ വീട്ടിൽ
ആഹ് ഒണ്ടൊണ്ട്
ആഹ് സ്കൂളി പോവാറായോ
ഉം ഒരാളൊന്നില് ഒരാള് യു കെ ജി
ആഹ് ആഹ് കൊച്ചു കൊച്ച്ങ്ങക്കെ പെട്ടെന്ന് പനികളൊക്കെ വരുന്നത് സ്കൂൾലക്കെ പോമ്പഴേ ഒരാക്ക് പനിയൊണ്ടേ പിന്നടുത്താക്കും ആവും
ആഹ് അതേതെ
ഇപ്പ സ്കൂളുകാര് പറയുവല്ലേ പനിയൊണ്ടെങ്കി വീട്ടി ഇരുത്തിരുന്നാ മതി സ്കൂളി വിടരുതെന്ന് പറയും
അങ്ങനെ പറയും പക്ഷെ ചെല സ്കൂള്കാര് പിന്നെ വിളിക്കും ഇങ്ങനെ അറ്റൻഡൻസെല്ലാം മ് പ്രൈവറ്റ് സ്കൂളെല്ലാം പ്രത്യേകിച്ച് വിളിക്കും അറ്റൻഡൻസെക്കെ പോ
ആഹ് ഉം ആണല്ലേ ആ ചെല അമ്മളക്കെ സ്കൂളുകൾല് പറയും പനിയാണെങ്കി വീട്ടി റെസ്റ്റെടുത്താ മതി പോഷനവര് പറഞ്ഞു കൊടുക്കാന്ന് പറയും
അവിടെങ്ങനെയാ പിള്ളേര് സ്കൂളിൽ പോകുന്നെയാ
ആഹ് അല്ല അവര് സ്കൂള് കഴിഞ്ഞ് ഇപ്പോ കോളേജായി
ആഹ് കോളേജായോ
മ്മ്
ഇപ്പൊ കോളേജില് ക്ലാസ് തൊടങ്ങിയോ തോ
ഉം തൊടങ്ങി തൊ അല്ല മോന് തൊടങ്ങീല ജൂലൈയിലേ തൊടങ്ങു
ആ കോളേജിലേക്ക് ചേർന്നേ ഒണ്ടാവല്ലേ ഫസ്റ്റിയറില്
ഉം
എനിക്ക ഒണ്ടെന്റെ സിബി സിബ്ലിംഗ് സിസ്റ്ററ് അവളും കോളേജിലേക്ക് കേറുന്നേയൊള്ളു
അത് നമുക്കാകെ കൺഫ്യൂഷനാ ഏതാ ഡിഗ്രി എടുക്കണോ പ്രൊഫഷണൽ കോഴ്സ് എടുക്കണോ അങ്ങനെയൊക്കെ ഉള്ളെ
ഡിഗ്രി എടുക്ക എടുത്തിട്ട് വല്യ കാര്യൊന്നുല്ല നേഴ്സിംഗ് പോലത്തുള്ള കോഴ്സൊക്കെയാണ് ഇപ്പൊ ബെറ്ററ്
ആന്നാന്ന് വെളീലോട്ട് പോവാല്ലേ നാട്ടിലായാലും ജോലി കിട്ടും
അതെ മെഡിക്കൽ ഫീൽഡാണ് കൊറച്ചും കൂടി
ആഹ് ആന്നാന്ന്
ബാക്കി ഒഴിവിന് ഇപ്പോ ഡിഗ്രി മൂന്ന് വർഷം വെർതെ പഠിക്കാം ഒരു സർട്ടിഫിക്കറ്റ് ആയന്നെല്ലാതെ ജോലിക്ക് അങ്ങനെ ഒരിത്
അതില്ലല്ലേ പി എസ് എഴുതിയാലും വല്യ പാടാണ് പി എസ് സിലോട്ട് കിട്ടാനും പാടാണ്
പി സി കിട്ടണെങ്കി എത്ര തവണ എഴുതണം ലക്കാണ് പി സി എല്ലാം.
പി എസ് സി ലക്കു ആണ് അത് കണക്ക് ഹാർഡ് വർക്ക് ചെയ്യേം വേണം.
ഉം കുത്തിയിരുന്ന് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ പേരുവന്നിട്ട് ജോലി കിട്ടാണ്ടിരിക്കുന്നെ എത്രയോ പേരുണ്ടന്നറിയോ അതുകൊണ്ട് പി എസ് സി നോക്കണ്ട.
ആഹ് അഞ്ചും ആറും വർഷം അതേന്നു പറ ഞ്ഞു പഠിച്ചിട്ട് പിന്നെ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആകത്തില്ലേ? അതൊക്കെ അല്ലെ സങ്കടം.
രാവിലത്തെ പണിയെല്ലാം കയിഞ്ഞാ-? മീൻകറി വച്ചോണ്ട് വൈന്നേരത്തെക്കും കറിയായ
ആഹ് ഉച്ച ഉച്ചകേ ത്ത രാത്രിയിലേക്കൂടെ ചോറാണ് അതുകൊണ്ട് ഉച്ചക്കൊരു നേരം അങ്ങ് നിങ്ങളു രാത്രിലും ചോറാന്നൊ കഴിക്കുന്നെ?
ആഹ് അതെ. വല്ലപ്പോഴും ചപ്പാത്തിയോ അല്ലെങ്കി ദോശയോ എന്തെങ്കിലു കഴിക്കും.
ഉം നമ്മളും അങ്ങനെ തന്നെ വല്ലപ്പൊഴുവൊക്കെ ദോശയെ അല്ല ദോശയല്ല ചപ്പാത്തിയൊക്കെ
ഉം രാവിലെ എന്നാ ചായക്കാക്കിയേ?
ചപ്പാത്തിയായിരുന്നു രാവിലെ മിക്ക ദിവസവും ചപ്പാത്തിയാണ്.
ഓഹ് ആണോ ഡൈറ്റ് ആയതോണ്ടാ?
ഇവിടെ എല്ലാർക്കും ചെ ചപ്പാത്തിയ ഇഷ്ടം രാവിലെ
ആണോ പ്പാത്തിയാണോ ഇഷ്ടം എല്ലാർക്കും ച പ്പാ ത്തിം മുട്ടക്കറിവൊക്കൊയിരിക്കുല്ലേ?
അൽ മൊ- ട്ടക്കറി കട ചപ്പാത്തി ഇന്ന് എന്ത വെണ്ടയ്ക്കക്കറി വെച്ച്- കടലക്കറി വെക്കു വെണ്ടയ്ക്ക അത് കറിയ വെണ്ടയ്ക്ക അത് കറിയാക്കും.
ഓഹ് വർത്തരച്ച
അല്ലാ മൊളൊടിയിട്ട് വെണ്ടയ്ക്ക അങ്ങ് മൂപ്പിക്കും. എണ്ണയിലധ്യവേ മറ്റേന്റേ കൂടെ ഉള്ളിടെ കൂടെ മൂപ്പിക്കാതെ വെണ്ടയ്ക്ക പ്രത്യേകം മൂപ്പിക്കും
ആഹ് വഴുവഴുപ്പ് മാറാൻ വേണ്ടിട്ടല്ലേ?
ഴുപ്പ് മാറാൻ. പിന്നെ മസാലേ മൊളോടിയൊക്കെ ഇട്ട് എ റക്കാൻ നേരത്ത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കും.
ഓഹ് അങ്ങനെയാ അങ്ങനെ ഞ ട്രൈ ചെയ്ത് നോക്കീട്ടില്ല.
ഹ.. അങ്ങനെ ചെയ്ത് നോക്കിയതി നല്ലതാ ആഹ് എന്നട്ടി ച്ചിരി മല്ലിഎലഒക്കെ ഇടും ഗരം മസാല അങ്ങനൊക്കെ ഇടും. ഉം.. അങ്ങനൊക്കെ മ്മ വള് പരീക്ഷണം ചെയ്യുന്നെയ അതങ്ങ് ഏഹ്.
വെള്ള വെള്ള ഒയിച്ച ന്നയ ചേർക്കണോ അതോ തേങ്ങാപാലോ അങ്ങനെന്തെങ്കിലും?
ഞാൻ വെള്ളവ ഒഴിക്കുന്നത്.
ആഹ്..
അതിന് മൊട്ടയും കൂടി ഒഴിക്കുമ്പഴേ വെള്ളംഒക്കെ ഒഴിച്ചിട്ട് മൊട്ടയും കൂടി ഒഴിക്കുമ്പോ അങ്ങ് കൊറച്ച് തിക്കായിട്ട് കട്ടിയായിട്ട് കിട്ടും.
ഓഹ്. ആണോ?
ആഹ്.. അന്നരം പിന്നെ നല്ലതാ. ആഹ്. ആഹ്.. ഒരിവസം ചെയ്ത് നോക്ക്.
ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കാം
ചേർക്കും. ഒരു തക്കാളിം ചേർക്കും. ഒരു തക്ക വലിയ തക്കാളിയാന്നെ അതിൻ്റെ പകുതി ചേർക്കും.
പകുതിഏർക്കും ല്ലെ. അതും വരട്ടി തന്നായിരിക്കില്ലെ ഇട്ന്നെ?
ആഹ്.. ഈ ഉള്ളി വ ട്ടതിന്റെ കൂടി തക്കാളിയും കൂടെഇട്ടങ്ങ് വരട്ടും
ആഹ
ആഹാ ഒരു തക്കാളി ചേർത്താ അങ്ങ് പുളിപ്പായിപോകും
ആഹ് ശരി
തെ ആഹാ വല്യ തക്കാള ആണെങ്കിൽ പകുതി ചേർക്കും ഏ
കുക്കിംങ്ങാണോ ഇഷ്ടന്ന്
ആഹാ ഇഷ്ടാന്ന് അത് ചെയ്തല്ലേ പറ്റു പിന്നങ്ങ് ഇഷ്ടപ്പെട്ട് ചെയ്യും
അതെ ഒരോ രീതികള് മാറ്ന്നേ അന്സരിച്ച് ഞമ്മളും മാറൂല്ലേ നേരത്തെ ഭർത്താവിന്റെ ഇഷ്ടം മാത്രം നോക്കിയാ മതിയാര്ന്നു, ഇപ്പൊ കുഞ്ഞിന്റെ ഇഷ്ടം നോക്കണം
ആഹ് അതെ അതെ അതെ ഉം ആഹ് ആന്ന് ഇഷ്ട്ടാണ് ഉം
ആഹ്
ആഹ് പിന്നെ അല്ലങ്കി പനീർ വെക്കും വല്ലാപ്പോഴും പിന്നെ വെള്ളക്കടല കറുത്ത കടല അങ്ങനെ ഓരോന്നും ഓരോന്നാരി വെക്കും
ആഹ് ഇവിടെല്ലാക്കും ഗ്യാസാണ് അതുകൊണ്ട് കടലോട അത്ര ഇതില്ല ഉം ഉം
നമ്മളെ ക കടല ഇടുമ്പഴേ കൊറച്ച് വെളുത്തുള്ളി തോനെ ഇടും ആഹ് അവിടുത്തുള്ളെ ഇച്ചിരി ചതച്ചങ് ഇട്ടാലേ ആഹ് ഫ്ലേവർ അങ്ങ് നല്ലായിട്ട് എറങ്ങും
ആഹ് ചതച്ചിട്ടാലാ ഗ്യാസ് കേറാതിരിക്കാ
ആഹ് അപ്പഴ ആഹ് ഫ്ലേവറ് മൊത്തത്തിലങ്ങ് അറങ്ങത്തില്ലേ നമ്മള് വെളുത്തുള്ളി അങ്ങനെ ഇട്ടാൽ ഒരാൾക്ക് കിട്ടും ചെല ചെല അതിനകത്ത് കറിയിയലങ്ങനെ ചേരത്തില്ലല്ലോ ഒന്നീ ഇട്ത്ത് കളയും അല്ലേ ചെലോര് തിന്നും അങ്ങനെയല്ലേ ആഹ് ആഹ് അങ്ങനെ
നോൺവെജ് കഴിക്കോ ചി പിന്നെ മീനോ ബീഫോക്കെ കഴിക്കൂലേ എല്ലാം കഴിക്കും ആഹ്
ചിക്കൻ നല്ലോം കഴിക്കും ബീഫൊന്നും അത്ര കഴിക്കത്തില്ല കഴിക്കാതില്ല എന്നാലും വല്ലപ്പോഴും ആണ്
ആഹ് വല്ലപ്പോഴേ ചിക്കൻ ആണോ കൂടുതൽ ഇഷ്ടം
ആഹ് ചിക്കനും അങ്ങനെ അങ്ങ് ഭയങ്കരങ്ങ് ഇഷ്ടമല്ല മീനോ ഇഷ്ടോ അത്രയും ഇഷ്ടമൊന്നുമല്ല ചിക്കൻ ഒരു ദിവസൊക്കെ ഓക്കെ കഴിക്കും പിറ്റേ ദിവസം കൂടെ നമുക്ക് ഇഷ്ടമാവത്തില്ലല്ലേ
എനിക്ക് ചിക്കൻ ഏറ്റവും ഇഷ്ട എ ചിക്കൻ എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും ഭാരി വലിച്ച് തിന്നും ചിക്കൻ ഭയങ്കര എനിക്ക് മീനും ബീഫും ഇ്ടല്ലെലും ചിക്കൻ ഭയങ്ക ഇഷ്ടമാണ് വറുത്ത് തിനാനാണ് കൂടുതലിഷ്ടം
ആണല്ലേ ചിക്കൻ ആണോ എനിക്കത്ര ഇഷ്ടമല്ല ചിക്കൻ ഇഷ്ടമാണ്ന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര ഇഷ്ടമല്ല നിങ്ങള് കുറന്നാ ഒരു ദിവസമൊക്കെ ഓക്കെ നമ്മള് ചിക്കൻ മേടിച്ച് ഒരു ദിവസം കഴിച്ച് അന് ഇഷ്ടത്തോടെ കഴിക്കും പിറ്റേ ദിവസവുമ്പൊ എനിക്ക് അത്ര
തനി എനിക്ക് ചിക്കൻ ഇഷ്ടേഅല്ലായിരുന്നു തന്നെടുത്താ പണ്ടി ഇപ്പോ അത് ചിക്കനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടത് ഡലിവെറി കഴിഞ്ഞപ്പോഴാണ് ചിക്കൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെ ചിവസം ചിക്കൻ കണ്ടാ ശർദ്ദിക്കൻ വരുയിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് ഒന്നങ്ങന കഴിക്കാന് ഇപ്പൊ കൊറച്ച് കാലമായി ചിക്കൻ കാണുമ്പോ കാണുമ്പോ കൊതി
ഒക്കതി കൂടി കൂടി വരുന്ന് മക്കക്കൊ കുഞ്ഞുങ്ങൾക്ക് ഷ് ആ കഴിക്കാറാ ചിക്കൻ എന്നിട്ട് ആഹ് അത്രയൊക്കെ ഉള്ളല്ലേ
അെ കുറച് നളങ്ങളിൽ കൊളക്കം
ആഹ് ഹഹ
ആ ഇഷ്ടം പറഞ്ഞഞ് തുടങ്ങാന ഒരു സമയ ആയിട്ടില്ല
ആഹ് അത് തന്നെ
ഉം
വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടോ
ഏ ഇല്ല അങ്ങനത്ത സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ പാർപ്പസിന്റെ പുല് പുഴികളൊക്കെ കുറവായത് കൊണ്ട് മൃഗങ്ങളെയൊക്കെ ആൾക്ക ആക്കങ്ങനെ അവ വളർത്തോന്നൂല്ല അവിടെ കോഴിയാടും പശുക്കളും കാണുഅല്ലെ
ഇല്ല നമ്മുടെ എ് നമ്മടെ വീട്ടിലും ഇല്ല എൻ്ന്റെ വീട്ടിലുണ്ട് എ്ന്റെ അച്ഛന്റെറെ അമ്മയുടെക്കെ വീട്ടിലുണ്ട് കോഴി ആടും പശുവൊക്കെ ഉണ്ട്
അവിടെ എൻറെ വീട്ടിലുണ്ട് പശു കോഴി ആട്
ആ എൻ്റെ വീടും കുറച്ച് ഗ്രാമപ്രദേശവാ
ഉം
വില്ലേജ് ഏരിയ ഉണ്ട് അവിടെ എല്ലാം ഉണ്ട്
അവിടെ വാർത്തുന്നാലേ നല്ലത് ഇങ്ങളടെല്ലായ പുല്ലൊന്നും ഇല്ലാതെ പിന്നെ പശുവൊക്കെ മുരടിച് പോവും അവർക്കൊരു സ്വാതന്ത്രം ഒക്കെ വേണ്ടേ ആ വായിച്ച ച്ച് വിട്ടെല്ലാം വളർത്തണ്ടേ എന്താ വന്നിട്ടുണ്ടെ ഇങ്ങനെ കെട്ടിയിട്ട് പുല് വെട്ടിടുത്ത് കിണിക്കാനല്ലാതെ
ആഹ് ഹാ ഹാ
എവടെ അങ്ങനെ വരൂല
ആഹ് നമ്മുടെ വീട്ടിലൊക്കെ അഴിച്ചു വിടാനുള്ള സൗകര്യംന്നുല്ല അവരും കെട്ടിയിട്ടാ വളർത്തുന്നത് നാട്ട് ആട്ടും കുട്ടികളെയൊക്കെ അഴിച്ചുവിടും അഴിച്ചു വിട്ടാലല്ലോ അവിടെ കൃഷിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നശിപ്പിച്ചു ചവിട്ടിത്തേച്ച് കളയത്തില്ലേ.
ഓ
അതുകൊണ്ട് കെട്ടിയിട്ട് തന്നെ വളർത്തുന്നത് പുല്ല് അർ അറത്തിട്ട് കൊടുക്കും.
ഉം
കറക്കുന്ന പശുവെക്കെഉണ്ട്.
ആ വണം പാലിന് ക്ഷാമം ഉണ്ടാവില്ലല്ലോ.
ഒക്കെ നല്ല പാലൊക്കെ കുടിക്ക.
ഇപ്പൊ പാക്കറ്റ് പാല്ഫുള് വിഷളോ.
ആ നമ്മളൊക്കെ അതെ പാക്കറ്റ് പാലല്ലേ മേടിക്കുന്നത്.
മ്മ്
ഇപ്പൊ പാലിനൊക്കെ വെല കൂടി.
മ്മ് പാലിനൊക്കെ വെല കൂടി. ഗ്യാസിനൊക്കെ വെല കൂടി.
ഉം ആന്ന് എല്ലാത്തിനും വെല കൂടുതല്. മ്മ് സാധാരണക്കാര ക്കെങ്ങനെ ജീവിക്കും.
അതെ കുത്തുവാള എടുക്കും.
പിന്നെ വേറെന്ത ശരിയെടാ വെചേര് എന്ന.
ആഹ് ശരി ശരി